ഹ ആഹ വലൈക്കും സ്ലാം
എന്താ ഒരു വർത്താനം
നല്ല വർത്തന കൊറയല്ലേപ്പ വിളിച്ചിട്ട്
ആഹ മളയ ഒരു വിവരോല്ല ഇജ ഇങ്ങോട്ടുംല്ല ഞാനൻ അങ്ങോട്ടുംല്ല പിന്നെ അടക്കടിയുമ്പള കൂട്ടുകാരത്തിളൊക്കെ വിളിക്കലുണ്ടോ സേനാദി പോലൊക്കെ
ഇല്ല ഈ സൈനെപ്പൊക്കെ എന്നും വിളിച്ചതാണ്
ആ ഓ എല്ലപ്പൊ ഓര വിവരല്ല ഒന്നുമല്ല നമ്മള് നമ്മളെ പാട്ടില് അങ്ങനെ പോണൂ ഓരോ ലോ പാട്ടില അങ്ങനെ പോണും
ഉം ഇപ്പൊ അവനാനക്ക് അവനാന്റെ കാര്യല്ലേ
കാര്യങ്ങളല്ലെ എന്റെ കാക്കൂന്റെ കെറത്താൻ എന്താടുണ്ടോ
ഇല്ലേ സുഖണ ഇപ്പോൊ കോയമ്പത്തൂര് വരെന്ന് പൊയ്ക്കുവയാണ്
തന്നെ ആഹ അപ്പൊ ആഹ അപ്പൊ പിന്നെ ഈ എന്താ അറത്ത് പിന്നെ എന്താമ്മ എന്താനില്ലേോ അ ഓലൊന്നുമല്ല
എന്റെ ഏളച്ചി ഉണ്ട് ആ മൈമിയൊക്കെ ഉണ്ട്വിടെ
ആ ഉണ്ടല്ലേ ആഹ ആഹ ആഹ് ആഹ് എന്താലും എന്താ നമ്മൾ പി ഒറ്റക്കാവുമ്പ നമ്മുക്കെടി ഞങ്ങളെ മരിച്ചെടി ഞങ്ങളെ ഇവിടുത്തമ്മയി ന്റെകാക്കൂന്റെമ്മ മരിച്ചേ ഞാന് എന്താ പിന്നെ നമ്മളൊ ഒരു ബന്ധം ഒന്നും ഉണ്ടായില്ലല്ലോ പെട്ടന്ന് എന്ടി വയ്യാതെ എന്താ അ നാലഞ്ചീസോളൂ വയ്യാതെ കടന്നത് കേട്ടോ ഷുഗർ എന്താ അതെ സോഡിയം ഇതൊക്കെ കുറഞ്ഞിട്ടേ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആ ആ സോഡിയത്തിന്റെ ഇപ്പ അങ്ങനെ ഉണ്ട സോഡിയം കുഞ്ഞാ പിന്നെ ഒരു അന്തല്ല തോല് കാട്ട പോലെ കാട്ടുയി അങ്ങനെ ആകെരു ഇത് കരം സോഡിയം കുറഞ്ഞാല്
ആഹ എ അമ്മായി അങ്ങനെയി എന്നിട്ട് കൊറെേ ദിവസം ആശുപത്രിൽ അഡ്മിറ്റായികണ് അങ്ങനെ ഇം സോഡിയന്റെശ്ന ഉണ്ടായിററ്
ആ തന്നെ എന്തായാലും പടച്ചോൻ കാക്കട്ടെ എ ഓ ഓരോന്ന് ഓരോന്ന് ഇടങ്ങാറള്ളായി
പടച്ചോൻ തരുന്നതല്ലേ ഉം വലിയ വലിയ ഇടങ്ങാറില രോഗങ്ങളിലൊന്നും ആര്ും പൊരുത്താതെ രികേട്ടോ മളെ
ആഹ അതന്നെ
ഇപ്പൊ കേക്കണ ഒക്കെ ഓരോ ഇടങ്ങേറ് പിടിച്ച രോഗങ്ങളാണ്. ഓരോരുത്തര് പെട്ടെന്ന് പെട്ടെന്ന് ന്റെ അമ്മായിക്കൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നെടീ ന്റെ അമ്മാവന്റെ പെണ്ണുങ്ങക്കെ ‌ ഞാനന്നോട് പറലില്ലേ മറിയ മായിന്നൊക്കെ പറലില്ലേ ഉം അയ് ഏ ടീ എന്താ അത് കിഡ്നി അതിന്റെയൊക്കെ ബ്ലോക്കായിട്ട് ഇപ്പൊ കടപ്പില. എന്ത് എന്താ ഡയാലിസ് ഇതൊക്കെ ചെയ്യാണ് എന്താ അങ്ങനെക്കെ പറഞാ അയ്ന്പ്പോ പറഞ്ഞി്ട്ട് കാര്യല്ലല്ലോ വന്നു കഴിഞ്ഞാ പിന്നെ പോ പോയി പിന്നെ ആ പെരീത്ത അവസ്ഥ പിന്നെ പറയേണ്ട ആവശ്യല്ലല്ലോ മളെ പടച്ചോൻ കാക്കട്ടെ നമ്മലെന്നും വല്യ രോഗങ്ങളൊ തന്ന് പരീക്ഷിക്കാതക്കട്ടെ ഇരികടെ അതോള്ളൂൻക്ക് പേടി. ഉ എന്തൊക്കെ മ ആഅന്നെർ ഞേ പേടിയാണ് ഇപ്പത്തെ കാലത്ത് ഉം എടീ എന്താ എന്താണ്
ഉം പറി പറീ പടച്ചോൻ കണക്കാക്കെ മാരിവരും
ആ വരും അതുപോലെ വരുംന്നറേ ഇങ്ങളവടെ എന്താ ഒന്ന് കെ എന്താ കെട്ടീട്ട് എന്താ കാര്യം തീർത്തെ അങ്ങനത്തെ ഓൽക്ക്ള്ളെ പെണ്ണുണ്ടോ എന്താ വിനോ ചെക്കന്റെ കുഴപ്പല്ലട്ടോ പെണ്ണ് വേറെ പ്രശ്നാണ് പെണ്ണിന് വേറെ ആളുണ്ട്ന്ന പറഞ്ഞിട്ട് പോയതാ ട്ടോ ഉം കല്യാണംകഴിഞ്ഞിട്ട് നാല് കൊല്ലായി കുട്ട്യാള് കുട്ട്യാള് പ പറ്റൂലാട്ടോ കുട്ട്യാളില്ലാതെ കാരണം അയിന് ഇരുപത്തേഴാമത്തെ വയസാണ് ട്ടോ ചെക്കന്റെ ചെറുക്കന് ഓന് നല്ലതിൽ ഈ പെണ്ണിനെ നോക്കീന്നാണ് കുട്ട്യാളൊന്നും ഉണ്ടായിട്ടില്ല ഓന് നല്ലോം ല്ലോം സൗകര്യങ്ങളും എല്ലാം കൊട്ന്ന്കൊടുത്തിട്ടും ടാബും ഒന്നര ഒരു ലക്ഷത്തിന്റെ ഫോണും ഇതൊക്കെ കൊ കൊടുക്കു താക്കെ ചെയ്ത്ക്കുണ് പക്ഷെ ഇബന് ഇബളെട്ത്തെന്തോ കള്ളത്ര ത്ണ്ട് ഓളെ അമ്മായിമ്മ കണ്ടുപുട്ച്ചു ഏ അപ്പൊ അവിടുന്ന് അയില് പിന്നെ ഓള് ഓള് ഓനോ ത്പറഞു ഇമ്മ വെറുതറിആണ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഓന് വിശ്വസിച്ചിണ്ടായില്ലട്ടത് അപ്പൊ ഓ ഓന്റെമ്മ ഓന്റെമ്മ ഓള് പറഞ്ഞു അണക്ക് വിശ്വാസംമാണെങ്കി ഇജ് നാട്ടക്ക്ണ് വായേ അന്ക്ക് കാണിച്ച വിശ്വാസവാണെങ്കിന്നൊക്കെ പറഞ്ഞി്ട്ട് നാട്ട് ക്കോനെ വെര്ത്തി ന്നിട്ട് ഇവരെ ഫോൺ ഇപ്പൊ ഫോണിൽ ഇല്ലാത്ത ഒന്നും ഉണ്ടാവൂലല്ലോ
ആ അതന്നെ
അങ്ങട്ട് ഫോണ് ഫോണ് ഫോണും ട്ടേ എന്താ ത് കമ്പ്യൂ ന്ന്ട്ട് ഇതൊക്കെപാടെ ചെക്ക് ചെയ്തോക്കുമ്പോ പെണ്ണേ ഓൾക്കൊരു എന്താ വേറെ ആളുണ്ട് ഉം ന്ന്ട്ട്പ്പന്നലെ കാര്യം തീർത്തു
ആ ആ ന്നീപ്പെണ്ണിന് ആദ്യം തന്നെ ഓനെ കെട്ടിക്കൂടായിനോലെ ഓ ഓ ഇവനെ കെട്ടീട്ട്ണ്ടായതാപ്പോ ഈ ബന്ധം
അത് അത അതാനും തോന്ന്ണണ്ട് പെട്ടെന്ന്ണ്ടായതാ തോണണ്ട് ഇപ്പൊ ഈ ഇസ്റ്റഗ്രാമില ഇസ്റ്റഗ്രാമില അയിലു ഇതിക്കെ കേറികൂടിട്ട് കല്യാണം കഴിഞ്ഞാലും ഇതീറ്റങ്ങളെ വിശ്വയ്ച്ചാ പ
പറ്റൂല അതന്നെണ് പ്പയ്ന് കല്യാണം കഴിഞൊലെന്നും അറീ ഇല്ലെ
അറീല്ലേ ആ ഒന്നും അറീലാ എന്താ പോന്നു ഇങ്ങട്ട് പാവട്ടോ പിറ്റങ്ങക്ക് എത്ര പൈസ പ പൈസ ചെലവയ്കുണു അഞ്ചെട്ട് ലക്ഷം ഉർപ്പിയ ചെലവുണ്ടെ ഏ ഞ്ഞിപ്പോ ആ പൈസൊക്കെ എന്താ എന്താവോ നഷ്ടപരിഹാരം പോല് കൊടുക്കോ ഒലക്കൊട്ക്കും
അതന്നെ ഉം അതന്നെ നഷ്ടപരിഹാരം കിട്ടണ് പാവലെ ഇ ചെങ്ങായി ഗൾഫ്ന്ന് എത്രങ്ങാനോ പൈസണ്ടാകീക്കാ ആ പെണ്ണിന്
ഇപ്പ ഭയങ്കര തന്നെ ഭയങ്കര ഒക്ക് ഓക്ക് വി ആര് പറഞ്ഞിട്ട് വിശ്വിച്ച അവള് അത്രക്കും കാര്യൊന്നും എനിക്കേ
അല്ലെ ഈ പൊ മറ്റവരപ്പോ പോയിനാവോ
പോയി ഈ പെണ്ണെ അയിന്റെ ഫോൺ എടുത്തിട്ട് നോക്കി നക്കോക്ക്പോ ഇനി എന്താ പോണ ഇ ഇല്ലാത്തൊന്നും ഇല്ലാത്ര ഫോണില്
പിന്നെ
അതാാണ്പ്പത്തത് പേടിയാണ്പ്പോ ആ അപ്പൊ അപ്പൊ ഓ ഉ ഓള് നല്ല ഓള അപ്പൊ കരഞ്ഞി വിളിച്ചിക്ക ഞങ്ങളെ അലവാസിടി ആ ഓള് കാരനെ വിളിച്ചിട്ട് പറഞ്ഞടി എന്റെ കുട്ടിക്ക് എന്താ മോന് എന്താ ക ഉണ്ടെങ്കിൽ പറ വാശാണ് ഓളക്കായി നല്ലത് ഇനി തിരഞ്ഞെടുക്കണം എന്താ വാശിയാണ് അ പോവാൻ പറഞ്ഞു ഇനിപ്പോ ഒന്നന്ന് കെട്ടാത്ത പോലക്ക്ന്നെ കിട്ടണില്ല ഇപ്പൊ അതാണ് കാലം ഒരുപാട് ആൾക്കാർക്ക് ഇല്ലായിട്ട് കിട്ടാ കൂട്ടുകാാരത്ത ആളും ഒക്കെ ങ്ങളാർക്കും വേറെല്ലക്കുംന്റെ അമ്മോന്റെ മക്കും ഒക്കെ കിട്ടാതെ നടക്കാണ് അത് ഫു ഓക്കെ ഓക്കെ ആയിട്ട് ഇങ്ങിട്ട് കിട്ടണ് ല്ല അപ്പൊ ഈ സെക്കൻ ഈ സെക്കൻഡില്ല ആൾക്കാർക്ക് എന്താവും
ഉ പിന്നെ പത്തപ്പ സക്കൻഡത്തി
ആഹ അപ്പൊ അപ്പൊ പിന്നെ അങ്ങനത്തെയ ഉണ്ടാവും അങ്ങനെ കാര്യം തീർത്തിരിക്കണൊക്കെ ഉണ്ടാവുമല്ലോ
ആ അങ്ങത്തെ അങ്ങത്തെ പോലെ തന്നെ ഇപ്പോ പിന്നെ ഫസ്റ്റ് ചെർക്കുമാതിര് കെട്ടണണ്ടേ
മാളെ അങ്ങനെയ പറയുന്നുണ്ടേ ആഹ വസ്റ്റ് കിട്ടണ പോല കിട്ടായിട്ട് അങ്ങനത്തെ ക
കെട്ടി രണ്ടാംകെട്ട് കെട്ടുകാണ് ഓരോ ആ ഇപ്പത്തെ കാലത്ത് കിട്ടല്ലായിറ്റേ ചെറിയ ഇപ്പ ഫസ്റ്റ് കിട്ട ചെറുക്കമാ ഒരു കുട്ടികളള്ളോലൊക്കെ കിട്ടുന്നുണ്ട് പള കാര്യം നിർത്തിണ്ട് പരിയിരിക്കണ ഓ ല്ലെ
കടങ്ങാറായിക്കണ എന്താ ഞാൻ ഇങ്ങോട്ട് ഇജ എന്നോട് എല്ല അമ്മക്ക് ചോയി ചോയിച് നമ്മളൊരു വാക്ക് ഒരു ഒരു ബന്ധം നമ്മള് കാരണം ഉണ്ടാവുകവാണെങ്കി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനേ ആ അത് ഞാന് ചോദിച്ച അണക്കെന്നെപ്പ ചാട തര എന്റെ ആങ്ങള്ക്ക് ശരിയായി അങ്ങോട്ട് ഇല്ലലോ
ഇല്ലേ എന്താ പറയണേ ഞങ്ങള് കൊറെ നോക്കി നോക്കി നോക്കി മടുത്തക്കണിപ്പോ
ത് പെങ്ങന്മാര് പെങ്ങമ്മാരെ എന്താ എടങ്ങേറാണിപ്പോ അതൊക് ക്കെ ഭയങ്കര എടങ്ങാറാ ഈ പെങ്ങമാർക്കൊക്കെ
ആഹ് അതന്നെയാണെ ഇപ്പൊ എല്ലാരും ചോയിച്ചു ആഹ് എല്ലാരും ചോയിച്ചു അന്റെ ആങ്ങളക്ക് ക്ക് പെണ്ണ് കിട്ടിയോടി
ആഹ് അതല്ലേ ഞമ്മളെ കടമയല്ലേ പെണ്ണെ ഇത് ശരിയാക്കി കൊടുക്കല് മോശല്ലേ അല്ലെങ്കി ഒരു എന്താ ഒരു എന്താ സ്വന്തം ആങ്ങളാര്ക്ക് വേറെ ആരാ ശരിയാക്കി കൊടുക്കാ ങ്ങള് പെങ്ങമ്മാരല്ലാതെ
പിന്നെയാണെങ്കി ഇപ്പൊ പിന്നെ മാട്രിമോണി കൊടുക്കാൻ പറയും കൊറെ ആൾക്കാര്, അയില് കൊടുത്തിട്ട് ഒരു കാര്യോല്ല. അത് വെറും പൈസക്ക്
ആഹ് അയില് കൊടുക്കറെ കൊടുക്കാറെക്കണേ ഒക്കെ ഒന്നെന്നെയാ
ഞാ ഇന്നിട്ട് എന്നിട്ടും ഞാ ചോയിച്ചോക്കീട്ടോ ഇനി അങ്ങനെ സെരിയാവാണെങ്കി സെരിയായിക്കോട്ടെ മാട്രിമോണീല് ചോയിച്ചോക്കി.
ആഹ്
ആണെ പിന്നെ ആ ആപ്പില് പിന്നെ ഏഹ് എമ്പതാൾക്കാരെ നമ്പ് റ് തെരും നാലായിരത്തഞ്ഞൂറ് ഉറുപ്യ തെരാണെങ്കി കല്യാണം സെരിയായോ സെരിയായി പില്ലേന്നല്ല ഓലി എൺമ്പതാക്കാടെ നമ്പർ തരും മ്മൾ വിളിച്ചു നോക്കിയാണ്ട് ശെരിയാലും ശരിയ ല്ലെങ്കിലും ഓര്ക്ക് പൈസ കൊടുക്കണം
ആഹ് ഓരോ പ അതില് പറയണ്ട് അത് ഞാൻ ന്റെ അമ്മായിന്റെ അമ്മോന്റെ ട് പോലോട് പറഞ്ഞ പോലും അ മൂന്നെണ്ണത്തില് അതിൽ കയറിറങ്ങിയത് അത്ര പോല പൈസ പോയി അറിണത് അത് ശരി അ ആഹ് ഇപ്പ പിന്നെ പൈസ ഇല്ലാത്ത പരിപാടി ആര്ക്കും കൊല്ലേ പൈസണ് കൊടുത്തിട്ട്ള്ളൂ വീട്
ഫോണ് കൂടെ നട
ആഹ് നടക്ക്ണതേ ഇപ്പൊ ബ്രൊ ബ്രോക്കർമാരെക്കും കജനില്ലേ ബ്രോക്കർമാരായിട്ടും കയ്ച്ചുന്നില്ലേ ഓര് എന്താ ഓല് ഓ ഓരോ കുറ്റെല്ലാം ഇത് കിട്ടണ്ടേ ശരിയാവണില്ലേ ആഹ് അപ്പൊ ടെ നിങ്ങട്ടെക്കവിടെ എവിടേലുണ്ടോ അങ്ങനെന്താ അങ്ങനെത്തെതേലുണ്ടോ ഞാൻ പൊ എന്താ പറഞ്ഞത്
ഞാനേ നോക്കട്ടെട ഇവിടെക്കയിനെ ഞാൻ പറഞ്ഞ കൂ ട്ട പർണമാതിരി തന്നെയൊക്കെ ഇല്ലൊക്കെ ചെറി ചെറിയ പില്ലേ ചെറിയ കുട്ടികളാണ് എനിക്ക ഏഹ് ഞാനതെല്ലാം ഒന്നന്വേഷിച്ചോക്കട്ടെ ടെയ്പ്പ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ ഫസ്റ്റ് ചെക്കന്മാരനെ ഇപ്പ സെക്കൻറ് കല്യാണത്തിനപ്പോ കല്യാണം കഴിച്ച പോലെപ്പോ കിട്ടണത് രണ്ടാ കല്യാത്തി നിൽക്കണ പോലെ ആഹ്
ഇതായത് കെട്ടിക്കാത്തണ്ടെങ്കിലോ എന്താ വേറെ കെട്ടി പറഞ്ഞോളാം എന്താക്ക രണ്ട് ഐറ്റംസ് വേണം രണ്ട് ഇതും വേണം അത് വേണം പിന്നാണ് ന്റാങ്ങള്ക്ക് വേണെങ്കി ഞാനങ്ങള് ഇവിട്ന്ന് ഇവിടെ വെലിക്ക് പറ്റാത്തൊക്ക്ണ്ടാവുല്ലോ അതങ്ങോട്ടും പറഞ്ഞരാ ആഹ് അങ്ങോട്ടും ഇങ്ങോ അങ്ങനെ നോക്കിയലേതൊലൊക്കെണ്ടെങ്കി ഇങ്ങോട്ട് എനി ഫോണിക്ക് വിട്ടെരുള്ള ഞമ്പറെ
രാമരാക്കലുണ്ടായ കാര്യല്ലേ
ആഹ് കാര്യല് മഴയാത്രക്കും തലവായതന്നെപ്പത്
അതന്നെയാണ് കല്യാണം ആഹ് ഒക്കോടെ വിളിച്ചു ചോയ്ച്ചാലും ഇല്ലാ കട്ടി
ഇല്ല ആഹ് കെട്ടിച്ചുന്നില്ല കെട്ടിച്ചുന്നില്ലാന്നറി അപ്പൊ കെട്ടിച്ചിട്ടില്ലാന്ന് പറയണത് എന്താ വേറെ ഇത്ണ്ടായിട്ടാണേ
ആഹ് അതന്നെ അതാണ് അപ്പൊ ഞമ്മക്ക് അറിയായിട്ടന്നല്ലല്ലോ അപ്പൊ ഞാൻ പറ ഇതിപ്പോന്താ പാത്തൊക്ക കെട്ടിച്ചാതങ്ങനെ പാത്തക്കാനക്കുന്ന്
ആഹ് ഓല് അഹ് ചീന പോലാണ് പാത്തക്കം ചീന പോലാണ്
ആ
അയ്ലൊക്ക്പ്പെന്ത് ഈ ഈ സ്വന്തം ഇമ്മാര് പതിനെട്ട് വയസ്സോ ഇരുപത് വയസൊക്കെ ആയി കഴിഞ്ഞ ഇമാരെന്തിനാ അത് അത് അങ്ങനെക്കെ ചെയ്യ്നുല്ലേ എന്താ ഞാന് ഞ എന്താ ഈ ഇബർക്കൊരു ജീവിതായി ഒരു കുട്ടികളും മക്കളും ആകുമ്പോ നോക്കാം എത്ര പ്രായായി പോകും
അതന്നെ ഇപ്പൊ ഞാനൊരു കുട്ടി ഞാനൊരു കുട്ടിനെ ചോയ്ച്ചേനുട്ടോ പോണ് കൂടെ അപ്പൊ ആ കുട്ടി പറയ്ണ് അയ്ന്റ്മ്മ പറഞ്ഞോടു കുട്ടിപ്പൊ അത്യാവശ്യം പാകായ കുട്ട്യാണ് എന്നിട്ട് അതിന്റ്മ്മ പത്ത് ആറ് വയസ്സായൊര് കെട്ടിയാ മതിന്ന് പറഞ്ഞ്ക്ക്ണ് കുട്ടിനോട് തള്ള കാണുല്ലോ ഇരുവത്താറു വയസ് ആഹ് എത്താ പിന്നെ കാട്ട ഈ കുട്ടിനോട് പറയാം അഞ്ച് ഞാ ആ കുട്ടിനോട്ന്നെ ചോയ്ച്ചു ഇങ്ങനെ കല്യ കുട്ടിപറയ ഞാ ഞാൻ കണ്ടെച്ചിട്ടൊന്നുല്ല പക്ഷേ എന്റ്മ്മ പഞ്ഞ്ക്ക്ണ് ന്നോട് ഇരുവത്താറ് വയസ്സായിട്ട് കല്ല് കെട്ടിയാൽ മതി
ആഹ് ഈ മാരാണ് കുട്ടികളൊക്കെ അല്ലെങ്കി ഞാനൊക്കെ ഞാന് ക്ക്ണ്ട് ഇൻകുണ്ട് പെൺകുട്ടി ഞാൻ എന്താ ചിന്തിക്കണ്ന്നോ ഇൻഷ് എന്താ ഇൻഷാ അള്ളാ പതിനെട്ട് വയസ്സാണ് കഴിഞ്ഞാല് പിന്നെ ഞാനിത് കെട്ടിപ്പാത്ത് നിക്കൂല മാളെ ഞമ്മളെ കൈയ്യീന്നാട് പോകുവേ ഞമ്മളെ കാലൊന്നും അല്ല ഇപ് ത്തെ കാലം ഒന്നും അല്ലപ്പയിതെ ആഹ് അങ്ങനെ ഒന്നും വെച്ച് കാത്ത്ക്കാൻ പറ്റൂല. ചീയ്യണോല് ആടെ ചെയ്തോട്ടെ ഇന്നെ കിട്ടൂല അയിന് ആഹ് ഞാൻ വേ വേഗം വേറെ എന്തേലും നോക്കും. അല്ല അപ്പ് ഞാൻ ഇന്റെ ഇന്റെ മാപ്പിളയും അയെന്നെയാ പറഞ്ഞിക്കണെ
ആഹ് അതന്നെ
സാര്ല അമ്മക്കെന്നെ അമ്മക്ക് ണ്ട് നമ്മക്കന്നെ പട് ഓൽക്ക് വാണ്ടീട്ടല്ലേ പഠിപ്പിക്ണേ
ആഹ് ഞാൻ വിളിച്ചട്ടാ ഒരു മിനിറ്റ് ട്ടോ ഞാൻ ഇപ്പ വിളിച്ചാ
ശരിന്ന ഉം ഉം